ഹലോ ആ എന്തൊക്കെ വർത്താനം
ത്ത എന്തൊക്കെ ഇങ്ങളെ വർത്താനം
സുഖം തന്നെ
ഉം ചായ കുടിച്ചു
ഇല്ല ചായൊന്നും കുടിചീല ഇങ്ങള് കുടിച്ചോ
ഇല്ല കുടിച്ചിട്ടില്ല ഉം ചായണ്ടാക്കാണ്
ഉം
ഉം
പിന്നെന്താ എ
ചായടി
അതാര ഇങ്ങനെ കുടിച്ചു കൊണ്ടിരിക്ക്ക്‌ണദ്
അ അത് ശരി
പിന്നെന്താ ങ്ങളന്താ ചെയ്യണെ
കാര്യായിട്ടൊന്നും ചെയ്യണൊന്നില്ല
ഉം
ഉം ഇങ്ങക്കെന്താ ജോലി ഇ ണ്ടോ
അല്ല ഞാൻ പഠിക്ക
ഏ എന്തിനാ പഠിക്കിണെ
ഞാപ്പ ഡിഗ്രി കയിഞ്
ആ അയ് ശരി
പിന്നെ എന്താ കുട്ടിളോക്കെ കുട്ടിആൾണ്ടോ
അ രണ്ടാള്ണ്ട് അ ഒരാള് വന്നിണ് ഒരാള് ദർസിലാണ്
ഉം
പിന്നും പിന്നെ ഉം ചായ എല്ലാരും കൂടി
ചായടിക്കാൻ മഅ രി ബാങ്ഗ് കൊടുക്കും
ഉം ഉം എന്ത ഹസ്ബന്റെ ന്താ ചിയ്യണേ
ആ അതെ സെൻട്രിങ്ങി ന്റെ പണി
ഉം എത്തിയിൽ ണ്ടാവൂലലേ
ഫുഡ്ഡോക്കെ ഇണ്ടാക്കോ
അ കൊറച്ചൊക്കെ
ഉം
ങ്ങളെല്ലാ ഇണ്ടാക്കൂലെ ഉം ആരൊക്കെണ്ട് വീട്ടില്
വീട്ടില ഇമ്മണ്ട് ഹസ്ബന്റി ന്റെ ഇമ്മണ്ട് ഹസ്ബന്റുണ്ട്
ആ കുറേ ഫാമലിലെ
ട്ടിലാരൊക്കെള്ളെ
ഇനിക്ക് ഹസ്ബറ്റും ഒരു മോളുണ്ട് ണ്ട് പിന്നെ ഉമ്മി ഇപ്പി ഹസ്ബറ്റിന്റെ
ആ ആ
പിന്നെന്താ
പോയാൽ മോൾ എന്തെയ്യും
ബസ് പോകുമ്പോ ഉമ്മന്റെടുത്ത് നിക്കും
ചെറുതാണ്
ആ രണ്ട് വയസായിട്ടേള്ളൂ
ആ ശരിയ ഹസ്ബൻറ്റിന് എന്താ ജോലി
ഫാബ്രിക്കേഷൻ
ആ നാട്ട തന്നെ ആയിരിക്കില്ലേ
ആ നാട്ടിലന്നെ ചെറിയ ഷോപ്പുണ്ട് ഷോപ്പിട്ട് അങ്ങനെ
ആ ആ
എന്ത
പിന്നെന്താ വേറെ
അന്തൊക്കെ ആ മഴ ഇപ്പം ചോർന്ന്ണ് അവിടെണ്ടോ
ഇല്ല ഇപ്പൊന്നലർച്ച കട്ടീണ്
ഉം രാവിലെ ഒന്ന് നല്ല മഴയ്‌ത്
ആ ആ ക്ലാസിന് എങ്ങനെ ബസിന് പോവലാ അതോ സ്വന്തായിട്ട് വണ്ടി ഓട്ടോ
ഏ ഞാന് ക്ലാസ്സിന് പോ അവിടുന്ന് ഹസ്ബറ്റിന്റെ അവിടുന്ന് പോകുമ്പോ ഹസ്ബൻഡ് ആക്കിത്തരും
ആ
പോരും
ആ ശെരി
ഇവിട്ന്നാവുമ്പോ പിന്നെ ന്റെ വീട്ട്ന്നാവകുമ്പോ ബസ്സിനെ ന്നെ പോവലും വരലൊക്കെ
ഇന്ന് പോയിട്ടില്ല
അല്ല ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു ഇനിയിപ്പോ ഏതേലും ഒന്ന് കിട്ടീട്ട് വേണം പിജിക്ക് കൊടുത്ത്ണ് ഇതില് കിട്ടിക്ക്ണ് അപ്പഞ്ഞ് ക്ലാസ്സ് തോടങ്ങിയില്ല അഹ് കൊറച്ച് ലോങ്ങാണ് പിന്നെ മാറി അടുത്ത അലോട്ട്മെന്റല് മാറികിട്ടണ്ന്നങ്കി
ആ ആ പഠിക്കാൻ പോണേന് പ്രശ്നൊന്നുല്ലേ ഹസ്ബന്റിനൊന്നും
ഏ എല്ലാർക്കും നല്ല സപ്പോർട്ടാണ് മോള ഓരൊക്കെ നല്ലഇതെനെ ഞാൻപോക്ക് നാല്പ്ത്കഴിഞ്ഞേക്കെന്നെ ഞാൻ പോലൊടങ്ങിക്ണ്
ആ ശരിയണ പിന്നെന്താ വേറെ വെള്ളക്കെ വരുന്ന സ്ഥലണേ മഴപെയ്യ്താലും
ഏ അങ്ങനെന്നുല്ല ഇവിടെ അടുത്ത് ചെറിയ തോടുകളും ഇതൊക്കെണ്ട്ല്ലാതെ വീട്ടിക്കൊന്നും അങ്ങനെ വെള്ളം വരുന്നുല്ല ഇങ്ങളതോ
ആ മ്മള്ത് വരും വലിയ വെള്ളമൊക്കെ
ഉം പോയണ്ടോ അടു ത് ഏത് പോയാ
പിന്നെ ചാലിയാർ പൊഴ
ഉം അള രസേക്കാരല്ലേ എപ്പഴ നിങ്ങക്ക് വെള്ളം
രസാണ് പിന്നെ നന്നാക്കണ കാര്യം വിചാരിച്ചാലാണ് വെള്ളംങ്ങ ഓ ചാപ്പന്റെ വീടുണ്ട് മേലെ അപ്പൊ അവിടേക്ക് പോകും ആ വല്യ വെള്ളം അപ്പൊന്നാന്നായി ഓ ആ വലിയ വെള്ളത്തിന് ഏർ അരക്കെറ്റ വെള്ളംണ്ട് അകത്തൊക്കെ
അള്ള അത് സാധനങ്ങളൊക്കെ എന്താ ചെയ്യാ
ഒക്കെ മേലക്കൊക്കെ കേറ്റു റാക്ക്മലും അങ്ങനെയൊക്കെ വെക്കും
ഉം കൊറെ കേട് വരില്ലേ
കുറെക്കെ കേടുവരും പിന്നെ കട്ടില് അൽമാരൊക്കെ അവിട്ടന്നെ വെക്കും മരത്തിന്റൊയ്ന കൊണ്ട് പിന്നെ വല്യ
ആ എന്നാലും കൊറെ വട്ടം ഇങ്ങനെ വെള്ളോക്കെ ഇതാവുമ്പോ
ഉം ഒന്നാ പത്തേ ഫുള്ള് ആ വല്യ അതെ അതെ ആ വലിയ വെള്ളത്തിന അകത്തെക്ക് എത്തിട്ടുള്ളു പിന്നൊക്കെ മുറ്റത്ത് വന്ന് പോയിട്ടുണ്ട് ഇനിപ്പൊക്കുറി എങ്ങനെയാന്ന് അറിയില്ല
ഉം കഴിഞ്ഞ വർഷക്കെ വന്നിനോ
ഇല്ല കഴിഞ്ഞ വർഷം ഒന്നും വന്നില്ല
ഉം പേടിയല്ലേ മഴൊക്കെ പെയ്യുമ്പോ ചെറുതിന് എത്ര ആയിക്കണ്
ഓന് എൽ കെ ജിയാ
ഉം മറ്റവും തെറച്ചിലല്ലേ കൊറെയായൊ കൊറെ ആയോ പോയിട്ട്
ഇല്ല ഈ വർഷം ചീർത്തിയാ അപ്പൊ ഒരു മാസാവണൊള്ളു
ഉം അതെ പോമ്പതില്ലേ കെതികേടില്ലേ
സ കൊറച്ചൊക്കെ ബുദ്ധിമുട്ട് ഓന് പ്രശ്നൊന്നുല്ലോ ഓന് ഏഴാം ക്ലാസ്സില പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി
ഓന് ഇഷ്ടത്തിന്ന്ന്നെ കാരോം
ആ ഓന്റിഷ്ടത്തിന് നടക്കാ ഉം പിന്നെന്താണ്
ആ എത്രയ്ലാ പ്പോന്
പ്പ അവന് ഏഴില് ഉം അയ്നായ്ട്ടൊള്ളതാ പഠിക്ക
ആ അനിയത്തി ഒരാള് എട്ടാം ക്ലാസ്സിലാണ് പിന്നെ അനിയനുണ്ട് ഓന് ആ ഏയിലാണ്
ആ
ആനക്കങ്ങ് പോണ് അപ്പന്റെ വീട്ടിലാണ് എങ്ങനെ ട്രിപ് ഇപ്പൊക്കെ പോലുണ്ടങ്ങളൊക്കെ ഉം എവിടെ അധികം പോര്
ഇവിടെ അടുത്തൊ കേടെ പോകനല്ല ലോങ്ങൊന്നും വല്ല പോകില്ല
ഉം
ഫാമിലി ആയിട്ട് എല്ലാരും കൂടിയൊ അങ്ങനെ
നമ്മള് നമ്മളെ ഫാമിലി മാത്രം പോവ വണ് ട്ടിയും ഒന്നില്ലാത്തെനോണ്ട് നമ്മെള വണ്ടിമേ പോകും
ആ
വയനാട് അവിടെവരെക്കെ പോകും അയ്ന
ആ എന്നാലും ഞമക്കറെ ഒരു ദിവസം ഒരു അഞ്ച് മ ന്താ ഫുഡ്‌ എന്താ?
ഫുഡ് ഒന്ന് മീനൊന്നും കിട്ടിയില്ലന്ന്. വെണ്ട മുളകിട്ട
ഉം
പയർ പ്പേരിണ്ടായിന്.
വീട്ട്ക്കൊക്കെ പോവലില്ലേ?
ഓ, വീട്ടില് കല്യാണണ്ടായിരുന്നു, മിനിയാന്ന്, പോയി, ഇന്നെലവന്നു.
ഏഹ
ഏ ആ, ങ്ങള്റ്റക്കും അല്ലേ.
ഉം,
പ്രായായിക്കണോ?
ആ, അമ്മളെകൊറച്ച് പ്രായണ്ട്.
ഉം, ജോലിയൊക്കെചെയ്യാൻ, കയോ
ഓ, ഉമ്മന്റെഒകൊചെയ്യും.
ആഹ. ന്നാലും വീട്ടില് നിക്കാൻ, പോവലുണ്ടാവല
ഇല്ല, ല്ല, രണ്ടൂസംല്ലപ്പറൊന്നും. നിക്കൂല.
ഉം, ഇപ്പൊ പിന്നെ കുട്ടിൾക്ക് സ്കൂളൊക്കെ മദ്രസ ക്കൊയൊണ്ട്.
പിന്നെ, ന്ന്പോയിട്ടില്ലന്ന് ലീവാണ്.
എ മഴആആയിട്ടേയ്ക്കാരം. ല്ലേ
ആആ
എററൽ ആ എറ്റല്ലല്ലേ, മോന ഓല്തൊക്കെ കയ്ഞ്ഞോ ചായകുടിക്കെ
മോനണ്ടോ കളക്കിണ്ട്.
ആം,
കൈകുന്നേരംകളിക്കാൻ പോവോ?
ഇവെടെട്തൊക്കെ ഒന്ന് കളി ആ, ആ ആഹ ഓ, കരണ്ട്ണ്ട്. പിന്നെന്താ എന്നാ ഒക്കെ. ആ, ശരി